കേൾക്കുന്നോ
ഓഹ് കേക്ണ്ട് പറ
എന്തൊക്കെയെ വിശേഷം സുഖണോ
ചോറും കറി ഒക ആയോ
ചോറടുപ്പത്താണ് കറി വെക്കണം കറിയൊന്നും വെച്ചില്ല വെക്കാൻ നോക്കുന്നണ്ട് ചക്കക്കൂരു കറി വച്ചാലോന്ന് ഇങ്ങനെ ആലോചിക്കാം ചക്കക്കുരു കറി വെച്ചാലോന്ന്
ചക്കക്കൂരു ഒലിതിയോ
ഒന്നും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ഇപ്പോ ആലോചനയിലാ ഞാൻ തറവാട്ടിലായിരുന്നു ഇപ്പൊ വന്നേള്ളൂ അമമായിമ്മക്ക് സുഖമില്ലാത്തുകൊണ്ട് ഇന്നലെവിടെയയിരുന്നു ഇണ്ടെന്ന
ആഹ്
അമ്മച്ചിക്ക് സുഖം ഇല്ലാത്തോണ്ടേ
അല്ലജ് അവിടെ പോയി കറി ഉണ്ടാക്കി
കറിയോ
അവിടന്ന്ണ്ടാക്കിയോ
ഉം അവിടെ സുഖല്ലാത്ത കൊണ്ട് ഞാൻ അവിടെയായിരുന്നു അപ്പൊ അവിടെ ചോറ് വെച്ചു കൊടുത്ത് കറി ഇന്നലത്തെ കറിയുണ്ട് അവിടെ
ആഹ് ആഹ്
അതുകൊണ്ട് ഏഹ് പിന്നെ ഇന്നത്തെ ഇന്നലെ രാത്രി ഞാൻ വെച്ചതായിരുന്നു അപ്പോ അത് തിരിച്ചു ഇങ്ങോട്ട് ലേശം എടുത്ത കൊണ്ട് വരാൻ അവിടെന്ന അവര് രണ്ടാളുണ്ട് അപ്പം അവര് രണ്ടാളും തൽക്കാലം കഴിക്കട്ടെ ഉച്ചക്കേഷം പോണം
കുറഞ്ഞില്ലേ കൈക്ക്
ഇല്ല ഇല്ല ഇല്ല കുറവില്ല അത് ഇനി ഒരാഴ്ച മരുന്ന് കുടിക്കണംന്ന് പറഞ്ഞിട്ടുണ്ട്
ഉം അപ്പൊ കെട്ടിയോൻ എവ്ടെ
എന്താ ചെയ്യുന്നത് സുഖാണോ കെട്ടിയോൻ അറിയൂല എനിക്ക് തോന്നുന്നു പള്ളീപ്പോയതാണന്ന് ഞാൻ ഇവിടെ വന്നപ്പോടെല്ല
ഏ ഇപ്പോ വന്നതേ ഒള്ളോ
ആഹ് ഒരിച്ചരി നേരായിട്ടൊള്ളു ഒരു പത്ത് പതിനഞ്ച്ഇൻറ്റ്
അഹ്
ഇനി ഫുഡ് ഉണ്ടാക്കണം ക്ലീൻ ചെയ്യണം പിള്ളേര് എൻ്റെ വീട്ടില്
എപ്പളാ വെരാ
വൈകുന്നേരം വരാ മതി എന്ന് വിചാരിക്ണ് അതും ഒറപ്പായി ഞാൻ പോവുന്നുണ്ടോന്നച്ചാൽ നോക്കട്ടെ ചെലപ്പോ
അതയന്താ ചെലപ്പോ
തറവാട്ടിലും പോവാൻണ്ട്
അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനോ
എന്തേചാ അനിയത്തി വരോ പറഞ്ട്ണ്ട് അപ്പൊ ജസ്റ്റ്‌ ഒന്ന് പോഴി ഉച്ചക്കേഷം അനിയത്തി വരും പറഞ്ഞിണ്ട്
ഉം ഉം
അപ്പൊ ഇന്ന് അങ്ങോട്ട് പോണം
അപ്പൊ ഇവിടെ നേരത്തെ വന്നിട്ട് ഫുഡ്ണ്ടാക്കാ അപ്പൊ മ് ഇമ്മച്ചി യൊക്കെ നോമ്പ് വച്ചിണ്ടാവല്ലേ
ഇപ്പ രാമിച്ചത്ത് പറ്റാത്തവന്ന് ഗളി കൊടിക്കാനുള്ളതോണ്ട് നോമ്പ് വച്ചിട്ടില്ല
ആഹ് അപ്പോ വൈകുന്നേരത്തേക്ക് ഇണ്ടാക്കണം രാത്രിയ്ത്തേകാക്കിയാതി
യാത്രഅയക്കാന് ചോറ് ഇപ്പൊ വെച്ഛനെ വേണമെങ്കി ചോറ് പോയിട്ടെ അവര് രണ്ടു പേരല്ലേള്ളു ഇൻക്ക് വേണങ്കില് മാത്രായിട്ട് പോയിട്ട്ണ്ടാക്കിയാ മതി
ആഹ് ആഹ്
ഞാൻ ഓൾറെഡി ഇവിടെ എൻ വീട്ടി ചോറ് വെച്ചിട്ട്ണ്ട് അപ്പൊ പിന്നെ ഇന്ന് ഏഹ് വൈകുന്നേരം പോയി കറി എന്തേലും അവിടെ ഇണ്ടാക്കീട്ട് അയിന്റേശം ഇട്ത്തോണ്ട് വരും
ഉം മ് അപ്പൊ ഈയ് ഇണ്ടാക്കുമ്പോ കൊറച്ച് കൂടുതല് ഇണ്ടാക്കാ
യിൽ ഞാൻ വെക്കുന്ന കറികളൊന്നും ചെലപ്പോ അവർക്ക് പറ്റൂല
ആഹ് നല്ല കാര്യം
ഞാന്ഇപ്പ ക്കെളുപ്പത്തിന് ഇണ്ടാക്കുന്നാ
അതെല്ലാ വൈകുന്നേരത്തേക്കെ
ആഹ് അവിടെ ഞാൻ ഇണ്ടാക്കുമ്പോ അങ്ങനെ ഇണ്ടാക്കണം
ആഹ് ഇപ്പൊ മാപ്പളക്ക് ചോറൊന്നും വേണ്ടപ്പോ ചോറ് വേണ്ടപ്പോ വെരൂലെ പള്ളിന്നെറങ്ങി
അറിയില്ല നോക്കണം
എന്താ കറി വെക്കാള്ളെ
കറി വെക്കാ ഒന്നുല്ല ടീ ചക്കകുരു ഉണ്ട് ചക്കകുരു കറി വെക്കാന്ന് വിചാരിക്കാണ് എന്നിട്ട് മീൻ പൊരിക്കാനും ഉണ്ട് അതെടുത്തിട്ട് ഏങ്
എന്ത് മീനാണ്
മത്തി മത്തി
ഉംമ്
അത്ണ്ട് ഫ്രിഡ്ജിനകത്ത് അതെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട്ത് പൊരിക്കാം
മത്തി എല്ലാർക്കും ഇഷ്ടാ
ആഹ് കഴിക്കാൻ എല്ലാരും കഴിക്കും മത്തി ഒക്കെ അങ്ങൻത്തൊ ഭയങ്കര ഇഷ്ടാ ഇവല്ക്ക്
ഇവിടെ മത്തി ഞാനും കൂട്ടൂല ഞാൻ കൂട്ടാത്തോട് പിള്ളേർക്കും കൂട്ടൂല
മത്തിന്നെല്ലെ ഹ് ഫിഷില് എറ്റവും നല്ല സാധനം മത്തി അല്ലേ
സാധനൊക്കെ നല്ലതാണ് പക്ഷെ ഇന്റെ വായിന്നങ്ങ്‌ട്ട് അറങ്ങൂല ചൊ ഒരിസ ഞാൻ തിന്നാ നോക്കി ആ ആപ്പ്യ എൻക്ക് എന്തൊക്കെയോ ഒരിത്പോലെ അപ്പൊ പിന്നെ ഞാന് നിർത്തി. എങ്ങനെങ്കി കഴിച്ചു നോക്കിയാലോ വിജാരിച്ച് അങ്ങനെ എല്ലാരും പർഞ്ഞ് കേട്ട്ണ്. മത്തിആണ് ഏറ്റും നല്ല മീന്ന്നൊക്കെ ഷെ ഞമ്മക്ക് ഇങ്ങോട്ട് പോണ്ടേ. അത് മടുത്തു പോയതാ എങ്ങനെ ച്ചാല് ഞാന് എന്താ പറയാ ചെർപ്പത്തില്ണ്ടല്ലോ മ്മച്ചി ഏ മീനൊക്കെ പൊരിച്ച് വെച്ചിട്ട് അമ്മള് ത്ത് തട്ട്ണ്ടാവൂലോ എന്താ പണ്ടൊക്കെ ങ്ങനെ ങ്ങനെ ഒരു തൂക്കിട്ട്ട്ട്. അയ്ന്റെ മോള്ള് ചട്ടി വെച്ച്ട്ട്ങ്ങനെ പോവുലെ യെത്ത ഐന് പറയല്? ഉറി ആ അയ്ന്റെ മോള്ള് എട്ത്തെച്ചി ട്ട് മ്മച്ചി തറവാട്ട് പോവും എല്ലാ പണിം കയ്ഞ്ഞിറ്റ് അ അപ്പ ഞമ്മൾ എന്ത് പണിആട്ട് ആ പൊരിചിട്ട മീനൊക്കെ എടുത്ത് കട്ട്ന്നു വെരുമ്പള്ക്ക്.
ഹ്.
അങ്ങനെ തിന്ന് ഞമ്മ ഇന്റെ തൊണ്ടേ കുടിങ്ങതാ ആ തൊണ്ടേ കുടി പിന്നെ ഛർദിച് അങ്ങനെ കായപ്പ ഇനിക്ക് അയ്നോടോര് മടുപ്പ് തോന്നി പിന്നെ ഇൻക് അങ്ങനെണ് മത്തി കൂ അതായത് അന്ന് മുതൽ മത്തി മ്ഹ് തൊട്ട്ട്ടേല്ല.
ഇവിടെ വന്നാരെ വ്അടി ന്ന് തൊട്ട് നോക്കി പക്ഷെ ഇനിക്കങ്ങനെ പോണില്ല അഹ് എനിക്ക് എന്തോ പോലെ. മത്തിങ്ങാണ്ട് വായില് ച്ചിട്ട് അതിനേഷം മത്തി വാങ്ങലില്ല അഥവാഞ്ഞി വടെ മത്തി വാങ്ങ്യലും പണ്ടൊക്കെ മത്തി വാങ്ങ ഇപ്പൊ അങ്ങനെന്നും വാങ്ങൂല. ഞങ്ങക്ക് പോയ്‌ കയ്ക്കാത്തോണ്ട് ഇപ്പൊ വാങ്ങിയാ തന്നെ എനിക്ക് പകരയിട്ട് മൊട്ടയൊക്കെ കൊണ്ടുരല്ലായ്രുന്നു. ഇപ്പൊ രണ്ടീസം നീ വാങ്ങുണെ ന്നോട് ചോയ്ക്കും കുണ്ടേന്നാ പൊരിച് രോന്ന്. ഞമക്ക് പറ്റില്ലാന്നോർത്ത് ഓൽക് പോരിച്ചെടുക്കാരിക്കന് റ്റ്ല്ലല്ലോ. അങ്ങനെ കേ എടക്കൊക്കെ കൊണ്ടൊരും.
നല്ലതല്ലേ കൊട്ക്ക്ന്നെ ന്താ മക്കക്ക് മക്കളൊക്കെ പിള്ളേരൊക്കെ തീറ്റിക്കണം. അതായത് മത്തിയിൽ ചില മത്തിക്കൾ ണ്ട്‌ എന്താ കോയമ്പത്തൂർ മത്തി ന്നൊക്കെ പറയും നീണ്ട് കൊറെ മുള്ള്ള്ളെ. അതല്ലാത്ത ടൈപ്പ് ആ നെയ്യ് ള്ള ടൈപ്പ് അങ്ങൻത്തെതാണ് പിന്റെള്ളെഹ്. മിനിഞ്ഞാന്ന് ഇവടെ കൊണ്ടന്നെ അപ്പൊ ഇന്നലെ എട്ത്ത് ഞാൻ പൊരിച്ചു ബാക്കി ഹെ കൊറച്ചു കൂടെ ണ്ട്.
ഉം ഉം ഇത് പോരിച്ച മക്കക്ക് ഞാൻ കൊടുത്ത്തോക്കില്ലട്ടോ ഷെ ന്റെ മോനും മീൻകറിന്നും കൂട്ട്ല അഹ്ഓണ്ട് ചെറ്ത് മീൻ കറി കൂട്ടൂല മറ്റൊൻ കൂട്ടണത്തോണ്ട് ഇബനും കൂട്ടൂല. മറ്റേൻ മണുതോക്കിട്ട് കോഴിക്കറിണ്ന്ന്ർണ് കൊടുത്താലും മണ തോക്കും മ് ഇത് മീൻകറിണ് അ തിനോണ്ട്
മ് നബടെ ന്റെ മക്കക്കൊക്കെ പൊരിക്കാനൊക്കെ ഇഷ്ടാണ് മത്തി.
അയ്നെ മണം ഇൻക്ക് ഇഷ്ടല്ല പൊരിച്ചീണെന്റെ എങ്ങനെങ്കിലു പൊരിചെക്കെടുക്കും പക്ഷെ മണം ഇൻക്ക്ഷ്ടല്ല.
എന്തേ കാട്ടിപ്പൊരിക്കു
ഒരു വിധ ആൾക്കാർക്കും ഇഷ്ടള്ള സാധനണത് യാ
അഹ് ഇങ്ങ പറഞ്ഞെക്ക നല്ല സാധനാണ് ഹ് തിന്നാല് എന്താന്നക്കങ്ങ ചോയ്ക്യു
ഞാന് പ്രഗ്നൻസി ടൈമിലൊക്കെ നന്നാ
മ് ഓ പ്രഗ്നൻസി ടൈമിലൊന്നും ഞാൻ ആ ഒരു സാനം തന്നെ കേട്ടില്ല.
ഞാൻ മത്തി കയിക്കാരുന്നു അ കോയിയൊന്നും യ്ക്ക് പറ്റൂലേനി ആ ഉള്ളീന്റെ സ് മെല്ലെ അങ്ങൻത്തൊന്നും പറ്റൂലാരുന്നു പഷെ മത്തി ഞാൻ നന്നായിട്ട് കയിക്കാരുന്നു.
ഉ ആ ഒരു സമയം കോഴിയൊക്കെ ഞ്ഞി കറികാതന്നെ മസാല കാരോ ടെങ്കിലും കൂട്ടിപ്പിച്ചിട്ട് ഇനിപ്പോ പൊരിക്കാനാണെങ്കി മസാല ആ മക്കളോണ്ട് ആരുടെങ്കിലും അല്ലെങ്കി കെട്ട്യോനോണ്ടൊ മസാല ങ്ങനെ പെരട്ടി കൊണ്ട് നല്ല ചട്ടിയില് ഒരു സ്പൂൺ എടുത്തിട്ടിട്ട് അങ്ങ തോണ്ടി തോണ്ടി ഇടുവായിരുന്നു ന്നിട്ട് ഞാനങ്ങട്ട് പോകും അതു ഇടുന്നെ എങ്ങനെ മൂക്കും വായും എല്ലാം അങ്ങട്ട് കെട്ടി വെച്ചിട്ട് അയിലോട്ട് ശരിക്കിങ്ങനെ നോക്കാതന്നെ ഒരു ഇതായിരുന്നു
ആലോയിച്ചുകൂടാ ഒരു കാലം പടച്ചോനേ ഒന്നും പറ്റാത്തൊരു ടൈമ് ഒരു സാധനത്തിനും ആഗ്രഹല്ലാതെ അതായത് ചിക്കൻ ബി ബിരിയാണി അങ്ങനത്തെ ടൈപ്പ് നോൺവെജിന്റെ ഒരു സാധനവും താൽ പര്യല്ലെനി മീന് മാത്രള്ള് എനിക്ക് ഇഷ്ടള്ളത് അത് മത്തി
ബാക്കി ഒന്നും എക്ക് പറ്റൂലായിനു
ഉം ഉം ക്ക് ഒന്നു ഇഷ്ടല്ലാരുന്ന്
അതു അല്ല ഒരുസ് എല്ലാത്തിനോടെ ഒരു മടിപ്പ് ഞാങ്ങനെ ആലോയിക്കുവനു പഠിച്ചുനെ ഇത് ഏത് കാലത്ത് അതൊക്കെ ഒന്ന് മാറി കിട്ട ട്ടന്നേ ആ ഒര് ഇത് എന്താ പറയാ ഒരു ഒരു പിരീഡ് ഉണ്ടല്ലോ മ്മക്ക് ഒന്നിനോടും താല്പര്യല്ലാത്തൊരു ഹ് എല്ലാര തിന്നിന്ന് കാണുമ്പോ കൊതിയാവും
സത്യാണ് ഞമ്മക്ക് തിന്നാൻ കയ്യൂല
ആ
ടൈമിന് ഒന്നാമത് നമ്മൾ ഇ തന്നെയള്ള ഞാനൊക്കെ ഇവിടെ തന്ന തന്നെയല്ലേ നമ്മള എന്നെണ്ടാക്കണം നമ്മളന്നെ തിന്നണം അപ്പൊ അല്ലെങ്കി നമ്മുക്ക് വേറെ ആരോ ഉം വേറെ ആരോ ഉണ്ടെങ്കി പിന്നെ സമാധാനണ്ട്
ആ അ അത് വേറൊന്നട്ടോ നമുക്ക് നമ്മള് സ്വന്താണ് ഹ് ഫുഡ് ഉണ്ടാക്കുന്നെങ്കില് നമുക്ക് കയിക്കാൻ മടിയായിക്കു വേറൊരാൾ ഇണ്ടാക്കി തന്നാ പിന്നെ ആ അതാണ് നമ്മള ഇണ്ടാക്കിയ പ്രത്യേകിച്ച് തിന്നാ തോന്നുല്ല
ഉം വീട്ടിലൊക്കെ എന്റെമ്മ ആരെങ്കിലും എവിടെയങ്കും കിടന്നാലും എന്റെമ്മ അങ്ങോട്ട് കൊണ്ടപോയി കൊടുക്കലായിരുന്നു എല്ലാർക്കും എല്ലാരും അവിടെ തന്നാരുന്നു ഏട്ടത്തിയും അനത്തിമാരെല്ലാരും കൈ്യന വരെ അവിടെണ്ടായി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാവും
ആഹ ആഹ് നോക്കാനും ഒക്കെ ഹ്മ് ഇപ്പൊ കാലോച്ച്കൂടന ഒരു പ്രഗ്നൻസി ടൈം ഒക്കെ അള്ളോ
ഉം ഉ എന്റെ ഇന്റെ വല്യമ്മ ഉണ്ടാവുന്ന സമയത്ത് വല്യമ്മ പറയായിരുന്നോ പത്തും പത്ത് തരത്തില ഉണ്ടാലന്ന് ഇപ്പൊ ഫസ്റ്റ്ത്തേനപ്പൊ നമ്മ ഛർദ്ദിയും ഷുഗറും സീണും ഒക്കെ ഉണ്ടെങ്കിലും അടുത്തേയ്ന് ചെലപ്പ ഉണ്ടായിക്കോള്ണം ഇണ്ടാവില പറ പ
ഉം ഉം അതെ പിള്ളേർക്കും അങ്ങനെ നയിക്കുല്ലോ പത്തെണ്ണന്റെ പത്ത് സ്വഭാവം ആയിക്കും
അതെങ്ങനെന്നൊയിരിക്കും ഒന്നും വാപ്പാന്റെ സ്വഭാവം ഉണ്ടാവും ഒന്നും ഉമ്മാന്റെ സ്വഭാവം ഉണ്ടാവും
ഉം
ഓര സ്വഭാവം ഉം
നല്ല മക്കളും ഉണ്ട്ട്ടോ പല കുറുമ്പ്എൻ്റെതൊക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര കച്ചറയും കാര്യങ്ങളും ഉള്ള മക്കളാണ്
ആഹ്
അതായത് ത് ഒരുസാധനം കൊടുക്കണം എന്ന് വിചാരിച്ചാലും സ്വന്തം ബാക്കിള്ളേന് കൊടുക്കൂല വേറെ ആർക്ക് കൊടുക്കാൻ ഭയങ്കര ഇൻറസ്റ്റ്വാ
ഉം ഉം
ഇപ്പൊ അയൽവക്കത്ത കുട്ടികളെ ഫ്രണ്ട്സക്കെ വരിയാണെങ്കിൽ രണ്ടു പേരും കൊടുക്കും പക്ഷെ തമ്മി തമ്മി കൊടുക്കാൻ പറഞ്ഞാ അവല് കൊടുക്കൂല
അതെല്ലാരും കണക്ക ന്നെഇവിടി അങ്ങന്നതന്നെ
അതിനെ ഓൽക്ക് ഭയങ്കര മടിയാണ് തമ്മ തമ്മിൽ കൊടുക്കാൻ ഭയങ്കര പ്രശ്നം ഉം
ഇവടെ കൊടുക്കൂല
എല്ലായിടത്തും ഉണ്ടല്ലേ
എന്നാ ശരിയങ്കിൽ കെട്ടിയോൻ ഇപ്പോൾ വരും ഞാൻ എന്തായാലും ആക്കട്ടെ നോമ്പച്ചീണ് ഉം
ആപ്പൊ ഫുഡൊന്ന ഉണ്ടാവ കൊടുക്കണ്ടല്ലോ
ഫുഡ് ഒന്നും കൊടുക്കണ്ട ഇപ്പൊ വരും പോണ ഇങ്ങനെ വിളിച്ചതരുന്ന അല്പ അങ്ങോട്ട് പോകുമ്പോൾ പോണില്ലായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ പോണ ആവോ
ഇന്ന് പണിക്ക പോയില്ല
ഇന്ന് പോയില്ല
ഉം എന്നായിക്കോട്ടെ
എന്ന ശരിട്ടോ